ഹലോ ആഹ് കേക്കണുണ്ട് കേക്കുണില്ലേ
ആഹ്
എന്താ ഫുടൊക്കെ കഴിച്ചിരിക്കാ ഫുടൊക്കെ കഴിച്ചിരിക്കാണോ ചോയ്ക്കാ
ഓഹ് ഫുഡ് കഴിച്ച്
എന്താ സ്പെഷ്യൽ ഇന്ന്
സ്പെഷ്യലായിട്ട് ഇന്ന് മീൻകറി നെയ് റോസ്റ്റ്
നെയ് റോസ്‌റ്റോ
ആഹ്
അപ്പൊ
ആഹ്
ഉച്ചക്കോ?
ഓ
ഉച്ചെക്ക് ആണോ നെയ് റോസ്റ്റ് ഒക്കെ
രാവിലെ രാവിലെ
ആഹ് രാവിലെ ഉച്ചെക്കെ എന്തെയ്ന്നു
ഉച്ചെക്ക് മീം കറിയായിരുന്നു
ഉം
ക്ക് കൂട്ടാനൊക്കെ എന്താ?
മീം കറിയും മീം പൊരിച്ചെതും പിന്നെ പയർ താളിച്ചൊയും
പയർ താളിച്ചെ?
ഓഹ് ഏഹ്
അത് എങ്ങെനോയ്ച്ചാ പയർ താളി
അത് ഇങ്ങെനെ വാ എന്താ വെളിച്ചെണ്ണയിൽ ഇങ്ങെനെ മൊളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങെനെ പയറിനെ വേവിച്ചിട്ട് അതിൽ ഇട്ട് താളിക്കും
കഞ്ഞി വള്ളം പാർന്ന്ട്ടോ? കഞ്ഞി വള്ളം പാർന്ന്ട്ടോ?
ആഹ്
ആഹ് കറി ആയിറ്റോ?
ആഹ്
ഇങ്ങെട്ട് രസ ഇണ്ടാവോ?
ആഹ് നല്ലയാ-
ഹേ ഞങ്ങള്അങ്ങനതൊന്നും ഇത്വരെ ഞങ്ങള് പയർ ഉപ്പേരിവെക്കും വേവിച്ചിട്ട് തൂമിച്ചിട്ട്-
ഉം- അവിടെന്തായിരുന്നു സ്പെഷ്യല്-
ഇവടെയോ ഇവട്- എന്താന്ന് വെച്ചാല്- ആഹ് - കോയിയിണ്ട് പിന്നെ കോവക്ക ഉപ്പേരി വെച്ചത്ണ്ട്- ഇതക്കെ തന്നെ ഇവിടത്ത സ്പെഷ്യല്- ഇന്നല മോരുകറി വെച്ചത് ഇണ്ട് അതില് ഇച്ചിരി ബാലൻസ്ഇണ്ട് അപ്പൊ അത് കഴിച്ചു- പിന്നെ കോയി കറി വെച്ച ന്ന്അതിലുണ്ട് കറി- എന്നിട്ട് ആ എവടെന്നനായി കൊര ക്കണു- മറ്റേ വീടിന്റെ അടുത്ത് നായുണ്ടോ?
ആഹ് ഒണ്ട്ണ്ട്-
ആഹ കേക്ക്ണ് ണ്ട് വളർത്ത് നായ ആയിരിക്കുല്ലേ ആഹ പിന്നെ നിങ്ങൾ യാത്രയൊക്കെ പോവാറുണ്ടോ
ആഹ
എവിടക്കൊക്കെ പോവാറ്
തണുപ്പുള്ള സ്ഥലമാണ് കൂടുതല് ഇഷ്ടം മൂന്നാറ് വാഗമണ്ണ് ഊട്ടി
ആഹ അങ്ങനെ എന്നിട്ട നിങ്ങള് മറക്കാൻ പറ്റാത്ത ടൂറാഏതാ ഇങ്ങൾ പോയതില്
അത് വാഗമണ്ണ്
വാഗമണ്ണ് അവിടെ അതെ എവിടെയാണ്
അത് ഈരാറ്റുപേട്ട
ആ അവിടെത്തന്നെ നമ്മള ഇട കേരളത്തിൽ തന്നെയ ആണല്ലേ
ഏ
ഇവിടെ കേരളത്തിൽ തന്നെയാണ് ഇല്ലേ പറയാം
ആഹ ആഹ
പിന്നെ വേറെന്തൊക്കെ ഇന്നിട്ട് വീട്ടില് വേറെ ആരൊക്കെയുണ്ട് ഹലോ